ഹലോ ആഹ് കേക്കണില്ലേ ആഹ് എതൊക്കെ ഇണ്ട് ഫുഡൊക്കെ കഴിച്ചു കടന്നോ
ഇല്ല ഫുഡ് കഴിച്ചില്ല മക്കളോറക്ക
മക്കൾ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഓലക്കൊന്ന് ഉറങ്ങട്ടെ ജാര്ച് ന്നാല സമാധാനം ഇണ്ടാവൊള്ളൂ അല്ലെങ്കിലേ സമ്മയിക്കൂല
ഇങ്ങക്ക് ചെറിയ മക്കളുണ്ടോ
ആഹ് ഒരു മോളുണ്ട് രണ്ട് വയസ് ആവണൊള്ളു ആയിട്ടില്ല
ഏ എന്റേപോലെ തന്നെ രണ്ടു വയസ്സായില്ല ഒന്നര തന്നെ രണ്ട് വയസ്സ സപ്പ...
അടുത്ത മാസക്കാരം പനിക്കുന്നുണ്ടേ
ഏ
പാലുക്കൂടി നിർത്തിട്ട്പ്പ രണ്ടാഴ്ച്ചായി
ഏ അപ്പാ അയിൻ്റൊര് ഇതുണ്ടാവൂലേ
ആഹ് അപ്പൊ പാലക്കടി ഇല്ല അലമ്പൂ ഒക്കെപ്പാടെ
അപ്പൊ അതിന്റെ ഒരു ക്ഷീനോം ഒരുനെലോളിം ഇതു ഒക്കെ ഇണ്ടാകും അപ്പോ വേറെ എന്തേങ്കിലും കൊടുക്ക്ണ്ടോ
ആഹ് ഫുഡ്ക്കെ ഓള് തന്നെ ഒറ്റക്ക് കഴിക്കും പാല്ക്കുടി നിർത്തേന്റെശം തന്നെ
ഏ
ഉം
ഇവര്ത്പ്പൊ രണ്ട് വയസാവാൻ നിർത്തണംന്നൊക്കെ വിചാരിച്ച്ണ്ട് ഇങ്ങനെ എന്താ അറില്ല
ഉം
പിന്നെ ഇവക്ക് ശെരിക്ക് രണ്ടാളായതോണ്ട് ശെരിക്കണ്ട് പാലുടി കിട്ടിട്ടുല്ല
ഉം രണ്ടാള എരട്ടേണ്
ആ എര്ട്ടാള
ആ
അപ്പൊൽക്ക് അങ്ങനണ്ട് എല്ലാ കുട്ട്യാളെ പോലെപ്പ എങ്ങനെ
ങ്ങക്ക് എത്ര കുട്ട്യാളാ
മൂന്നാളാ
ആ മൂത്തതെന്താ എത്രേല പഠിക്ക
യു കെ വെൽത് യു കെ ജി പഠിക്ക്ണ്ട്
ആ
ചെർത് വല ഏ
രണ്ടാളുലേ
ഞ്ച് വയസ് അഞ്ചര വയസ്സ് ആറ് വയസ്സ് ആവാനായി ഒക്ടോബർ വന്നാലാറ് വയസ്സായി
ആ എങ്ങനെ പോണ് യൂക്കേജി പഠിപ്പൊക്കെ പഠിക്ക്ണ്ടാള്
കൊഴപ്പൊന്നുല്ല വീട്ട്ന്ന് പഠിക്കൂല പക്ഷെ ക്ലാസ്സില് പറയണതൊക്കെ മൻസ്സ് നിക്ക്ണ്ട്
ആ
ഇവ്ട്ന്നൊന്നും നോക്കൂല എന്ന പക്ഷെ എന്താ ഞാൻ വെർതെ നോട്ട്ക്കൊക്കെ ചെക്കെയ്യുമ്പോ അയ്ലൊക്കെ എയ്ത്ണും ഇതാക്കണും കേട്ടെയ്ത്തൊക്കെ വീട്ട്ന്ന് മദർസ്ത്തന്നൊന്നും വായിക്കൂല്ല ന്നാലും കേട്ടെയ്ത്ത്ട്ക്കുമ്പളൊക്കെ കിട്ട്ണ് ണ്ട് ഇവ്ട്ന്ന് മട്യാണ് ക്കേ തൊടൂല പ്പൊ ഫോണ്മ്മല് ഭയങ്കര കളിയേന്ന് അപ്പൊ ഞാൻ ടീച്ചറോട് പർഞ് ഓള്പ്പൊ ഭയങ്കര ഫോൺ യൂസ് ചെയ്യ്ണ്ട് വീട്ട്ക്ക് വന്ന് വീട്ട്ക്കണ്ട് കേറിയാ ഓക്ക് ഫോണ് പിന്നെ ബാങ്ക് കൊട്ക്ക്ന്ന വെരെ ഫോണ് അത് വെച്ച ഞാൻ കൊർച്ച് നേരം വാങ്യെക്കും പിന്നെ
മോളാണ് ഏ എൽ കെ ജില്ള്ളേ
ആ എൽ കെ ജി അല്ല യു കെ ജില്
ആ യു കെ ജില്
ആ അത് മോളെന്നെ ഭയങ്കര ഫോണെനി ഇപ്പടീ ച്ചറോട് പർഞ്ഞപ്പോ ഇന്നോക്ക് ഫോണെന്നെ വാണ്ട ന്ന്ന്തോ ക്ലാസ് കിട്ടിട്ടോ
ഉ...
ഇന്ന് ഞാൻ പർഞ് ൻക്ക് ഫോമാണ്ട ഫോമാണ്ട ചോറ്ന്ന ഒർക്കം വര്ന്ണ്ട് അപ്പൊ ഫോന്ന കൊർ ച്ചേരം കണ്ട്ക്കോ എല്ലാ ചോ ജ്ജ് ഒർങ്ങാ പോവല്ലെ കൊർച്ചേരം കണ്ടോ എ വാണ്ടാർഞ് മറ്റേതങ്ങനല്ല കുട്ട്യാളേന്ന് പിടിച്ച് വാങ്ങും
എന്താ എന്തേലും ക്ലാസ്സില് പർഞ്ട്ട്ണ്ടാവും
ആ അപ്പൊ ഞാ ടീച്ചറോട് ആദ്യോരു ന്യൂസ് കൊട്ത്ത്ണ് അയ്ന്റെ മുന്നേ ഫസ്റ്റ് എൽ കെജിത്തെ ടീച്ചറോട് പർഞ്ഞപ്പോ ടീച്ചറെണ്ടപ്പം നല്ല മാറ്റണ്ടായ്ന്നു ഇപ്പൊ യു കെത്തെ ടീച്ചറ് ന്നോട് പർഞ്ഞപ്പം പ്പം ശെരിയായിന് ഇപ്പ രണ്ടീസായിട്ട് വെല്ല ഫോണൊന്നും വാങ്‌ണില്ല
എന്തേലും പർഞ്ട്ട്ണ്ടാവും
എയ്തും വായിച്ചു ചെയ്യൊള്ളേ ഈ രണ്ട് മക്കളീം കൊണ്ട് ഇൻക്കോളെ പഠിപ്പിക്കാനൊന്നും ഒയ്വില്ല ന്നാ ഓള് സ്കൂൾ വിട്ടന്നാണ്ട് മദർസ്ഥ എഴുാ പിന്നെ അത് കഴിഞ് രാത്രി സ്കൂളത്തൊക്ക എഴുതി വഴക്കാണെങ്കിൽ ഒരു സമാധാനല്ലേ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക പിന്നെ ഞാൻ അതിന് മുന്നേ തിരുത്തണം
നിങ്ങളെ വീട്ടിൽ ആരൊക്കെള്ളേ
ഇവിടെ ഹസ്ബൻഡ് ഹസ്ബൻറ്ന്റഉമ്മ മ്മ ഞങ്ങളന്നെള്ളൂ
ഉ നിങ്ങള് ഹസ്ബൻഡ ഹസ്ബൻറിന്റെ ഉമ്മാക്കാരൊക്കെയണ്ട്
ഉമ്മക്ക് ആരുല്ല ഉമ്മ മാത്രേള്ളൂ
ആ ഈ മോനെളോ ഇങ്ങളെ ബസ്ബണ്ട് മാത്രേ
അ അങ്ങനല്ല ആഹ ഇമ്മക്ക് വേ വേറെ ബാക്കില്ല അങ്ങനത്തുന്നുല്ല ഹസ്ബൻഡിന് മൂന്നേട്ടന്മാരുണ്ട് ഞങ്ങളെ കൂടെ രണ്ട് പെങ്ങന്മാരുംണ്ട്
ഹ
നിങ്ങക്കാരൊക്കെയണ്ട്
ഉ എനിക്ക് നിക്ക് എന്താ ഇവിടെ നാട്ടമാര് മൂത്തച്ചി മൂത്തച്ഛന് ഒക്കെ ഉണ്ട്
വേറെ പോയിട്ടന്നും ഉണ്ടാവില്ലാലെ ആരും
ഇല്ല ഇല്ല ആ മൂത്തച്ഛന് വേറെ പൊയിക്കണ രണ്ട മൂത്തച്ഛന്മാരെ വേറെ പൊയിക്കണ പിന്നെ രണ്ട് പെങ്ങന്മാര് പഠിക്കണണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ പെങ്ങന്മാരുണ്ട്
ഇന്റതൊക്കെ പെങ്ങമാരന്ന് പറഞ്ഞാല് നമ്മളമാന്റെ പ്രായകണ്ടാവും
ആഹ
നല്ല പ്രായുണ്ട് അവരെ മക്കളെ തന്നെ കല്യാണം കഴ ഓൽക്ക് കുട്ടികളായി
ഹഹഹഏ
ആഓ ആ മക്കളന്നെ നാത്തൂ മാര മക്ക ളെന്നെ എന്റെ മൂത്തതൊക്കെ
ആഹ എന്റെ അങ്ങനതന്നെ എന്റെ ഏട്ടന്മാര് എന്റെ മൂത്തച്ഛന്മാര് മുത്തച്ഛമാരെ മക്കളൊക്കെ എന്നക്കാട്ടി വലുതാണ്
ആ ഒരു വലിയ മൂത്ത ച്ചന്റെ മക്കള് ഇന്റെ ഇന്റെ കൂടല്ലതാ എന്റെക്കെ ഒരേ പ്രായയ്ക്കാരോ പിന്നെത ഇത ചത്ത
മോളെ മൂത്ത്തച്ഛന്റെ മോളെ മോള പഠിക്കുകൊക്കെ ചെയ്യണ്ട് വലിയ കുട്ടികളാണ്
ആഹ നമുക്ക് നമ്മള പ്രായൊക്കെ ആവുമ്പോ നമ്മുക്കരു കമ്പനി ആണല്ലോ
ആഹ നാത്തൂമാർ അതെന്ന ന നാത്തൂന്മാര ധവാ കമ്പനി അല്ലെങ്കിലും നാത്തൂന്മാര മക്കളാ കമ്പനി
ഏ അത നമ്മള് പ്രായം കൊണ്ടാണ്
ഉം
പ്രായം നമ്മള് അത്ര ചെർപ്പ നമ്മള ഒരേ പ്രായം ആണെങ്കി നമ്മള് കമ്പനി ഉണ്ടാവും അത് മക്കളക്ക ആയിട്ട് കുഴപ്പമൊന്നുമില്ല
ആഹ
പിന്നെ ഓരന്തര് വരുള്ളൂ പിന്നെ പറാല് നമ്മുക്കൊ ഒഴിവ് വേണ്ടേ ഫ വിളിച്ചാനും കൂതാ ക എന്തെങ്കിലും പരുപാടൊക്കെണ്ട മൊത്തത്ത് കൂടുംല്ലാതെ അല്ലാത്തരു പ ഇത ശല്ല
രണ്ടു കുട്ടികള എങ്ങനെ വർത്താനൊക്കെ പറയോ
ഓ ആ് വർത്തനം പറഞ്ഞങ്ങനെ വരണ്ടള്ളൂ ഒളിച്ചല്ലാത്തിനരു സാവധാനമാണ്
ആഹ
ഫോൺ നെക്കും അതാ ഇല്ലത് എന്താ അതിന്റെറത്തൊക്കെ എടത്ത് കോൾചെയ്യുന്നതിന്റെ ഇടയിൽആണ്ടു നെക്കും കട്ട ആക്കും
അല്ലാഹ്
എന്നന്നാലെപ്പൊ കൊറച്ച ദിവസ ആട്ട് ആക്കിക്കോ കോൾ ചെയ്യും ഓള് നേരെ പോയി ആ പച്ചേരി നക്കും പച്ചേരി ഞാൻ ആർക്കാണോ ഡയൽ ചെയ്തണ്ടോ വെച്ച ലാസ്റ്റ് കോള ആർക്കാ ചെയ്ത ഓല്ക്ക് എടുത്താണ്ട് പോകും
ഏ ന്നട്ട് ഓല് ഫോണൊക്കെ എടുക്കലണ്ടോ
ആഹ ഫോണ് നല്ലോ തോണ്ടു യൂട്യൂബില് ഷോർട്ട് വീഡിയോ അങ്ങനെ കാണൂ
രണ്ടാളും കൂടിയ തല്ലേ അലമ്പ ആരിക്കൂല്ലേ ഫോണിനും വേണ്ടിട്ട്
ചുമരമ്മല് ഇങ്ങനെ ചാരി വെക്കും ഇങ്ങട്ട് രണ്ടാളും കൂടി കമഞ് കടന്ന് കാണ്ട് തോണ്ടൽ തൊടങ്ങും
ഒരാളാണ് നല്ലോ തൊണ്ട ഒരാള് ഇങ്ങനെ നോക്കിയിരിക്കും
ഏ നല്ല രസയിരിക്കില്ലാ രണ്ട് കുട്ടികളും കൂടി ആവുമ്പോൾ
ആ അത് പറയും എല്ലാരും പറയും നല്ല രസാ ഞാൻ പറയും നല്ല കാണാനൊക്കെ നല്ല രസ നോക്കുനോൾക്ക് അയിന്റെ കെതിയേട് പറയും
അതാണ് യു കെ ജി ഉള്ള കുട്ടിക്ക് ഫോണെ കിട്ടലുണ്ടോലക്കാരല്ലേ
ഓല് രാത്രി ആയ ഓല്ക്ക് ഭയങ്കര താണ് പിന്നെ പറഞ്ഞ ഉറങ്ങൂല അതാ ഒന്നാമത്
ആ
ഉറക്ക് ഉറക്ക് കുറവാ പകലൊ ഒരു മണിക്കൂറ ഒക്കെ ഉറങ്ങുള്ളൂ ഞാനൊന്നു ഏത്താ അകൊക്കെ അടച്ച് വാരിട്ട ഞാൻ ഓളെ കുളിപ്പിച്ചു ഉറക്കണത് ആ റൂമ് മാത്രല്ല ഉറങ്ങണ റൂമ് മാത്രം ആദ്യംന്ന് തുടച്ചിടും പിന്നെ തുടക്കല് കഴിഞ്ഞ് ഏ അലക്കല് കഴിഞ്ഞ് വരുമ്പോത്തേനന് ഓല് എണീറ്റ് ആ ആ ഒരു ടൈമേ ഉറങ്ങോളു അര് ആഹ ആഹ ഇമ്മന്നെ ഞങ്ങള് ഞാ പ്രസവം കഴിഞ്ഞു വന്നിട്ടൊക്കെ ഇമ്മന്നെ ഉണ്ടായിട്ടുള്ളൂ ഏനി ഇത്ര ഇപ്പൊ ഓല്ക്ക് ഇമ്മാനെ പറ്റൂലെ ആ ആ ഇപ്പ ഐന് ഇമ്മാനെ പറ്റൂല ഓൽക്കെ ആഹ ആഹ പക്ഷെ ഇപ്പയ്ൻ ഉമ്മാക്ക് പറഞ്ഞാല് ഇങ്ങനെ എണീറ്റ് നടക്കാനന്ന് കഴിയുലെ എങ്ങനെ
ആഹ അസ്സനീന് ഉമ്മാക്ക് എണീച്ച നടക്കാൻ കഴിയൂല
ഏ ഇല്ല കാലിന് ചെറിയൊരു വൈകല്യം ഇണ്ട് അപ്പൊ കുട്ടികളൊക്കെ എടുത്ത് നടക്കുമ്പോളെ പ്രായം അയിന് ഇപ്പോ വീണാലോ ന്നവിചാരിച്ചാണ്ട് എടുത്ത് നടക്കാൻ കഴിയൂല മടിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും
ആഹ്
ഇപ്പൊ ഒരു ഒന്നേമുക്കാല് വയസ്സ് ആവുമ്പോ മടി വെച്ചിരിക്കുന്ന പ്രായം അല്ലല്ലോ ഒലിക്ക് ഓടി നടക്കണ്ടേ
ആ അപ്പൊ ഓടി നടക്കാന്നപറഞ്ഞ അയിനുള്ള ഇതൊക്കെ പൊത്തി കയറും കോണിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ
കോണിമ്മല് കസാല വെച്ചെക്കാണ് സോഫകളൊക്കെ തിരിച്ചിട്ടെക്കാണ് ടേബിൾ മേൽ ഒന്നും ഒരു കസാലല്ല മുന്നിൽ അറങ്ങുന്നോട്ത്ത് കസാല വെച്ചക്കാണ് കസാല ടാബിൾ മൽ ഒറ്റന്നുല്ല ഒക്കെ അവിടെപടി അവിടു വെച്ചക്ക
അലമ്പന്മാരായിരിക്കൂല്ലേ അലമ്പത്തികള്
ആഹ്
ഇവളും ങ്ങൻതന്നെയാ ഇതൊക്കെ പോലെ തന്നെയാണ് ഒരു നേരം ആർക്കും സ്വൈര്യം കൊടു ക്കൂല വീട്ടില്ള്ളായിരിക്കും എല്ലാരും ഇ അതിപ്പോ
ഇത് പൊറത്തൊക്ക്ടെറങ്ങിയാ കൊയപ്പൊന്നുല്ല
ഏ നിങ്ങള് പൊറത്ത്ക്കൊക്കെറങ്ങുമ്പോ എങ്ങനെയാണ് പോക്കാ
പൊർത്ത്ക്കോ
ആ നിങ്ങളെങ്ങനെ രണ്ട് കുട്ടിയളെയും കൂടി പോക്ക് ഹസ്ബന്റിങ്ങളും കൂടി ഒരുമിച്ച്
പൊറത്ത്ക്ക് അങ്ങനെ പോല ഞാനിവിടെ ഹസ്ബന്റമ്മ അങ്ങനെയൊന്നും എല്ലോടത്തേക്ക് പോരൂല്ല കഴിയാത്തോടത്ത്ക്ക
ഞങ്ങള് വണ്ടിയൊക്കെ വിളിച്ചിങ്ങനൊക്കെ വീട്ട്ക്ക് പോകാൻ പറ്റണ വീടുണ്ടാ ലേ കേറ്റോ സ്റ്റെപ്പ് അങ്ങനെയൊക്കെല്ലോടത്ത്ക്കൊന്നും പോരൂല്ല പെരിപാടിക്കൊന്നും
ആ
അപ്പൊ ഉമ്മാന്റടുത്താക്കി പോവും കുട്ടിയളൊറക്കി പോവും ഞാൻ ഇണ്ടാവുമ്പളാണ് അല്ലെങ്കില് നമ്മളെ നമ്മള് ത ഉമ്മാര് ഇണ്ടാവുമ്പളാണല്ലോ കുട്ടിയക്ക് അധിക ബിത്തന ഇണ്ടാവ
ആ
നമ്മളില്ലെ ഞായില്ലെങ്കി അപ്പ എന്നെ കാണ് ണില്ലെങ്കിൽ കൊർച്ച് കൊർച്ചേരൊക്കെ തെരയും പിന്നെ കുഴപ്പൊന്നുല്ല പറഞ്ഞതൊക്കെ കേക്കും ഓൽക്ക് വിശ ക്ക്ണേന എന്തേലും കൊടുത്താ മതി ന്നാ അങ്ങത്തലമ്പോന്നുല്ലോലട്ത്ത് കണ്ടാലാണ് അയങ്കരടങ്ങേറ് നിറോളിയും പടയും അങ്ങനെ ഇങ്ങനെയൊക്കെട്ടെ
ഹ് ഹ്
ല്ലെങ്കി കൊഴപ്പൊന്നൂല്യ ഞാൻ അങ്ങനന്നെ ഇത്ര ഇത്രയും കാലം ഞാ പോയതൊക്കെ ഓര ഒരുപാട് പെരിപാടിക്കൊലൊ ക്കൊണ്ടാവതങ്ങനെ
ഇവിടാക്കി പോവല് ഇപ്പൊ ഇപ്പൊ അ എന്ന ഓക്കെ
പിന്നെ വിളിക്കാ